ഹലോ എന്തപാട്.
സുഖാണ് മുത്തേ.
അവടെങ്ങനെ വൈഫൈയിലാ അതോ നെറ്റിലോ?
അല്ല ഇത് ഈ കോള് എങ്ങനെ വര നോർമൽ കോൾ അല്ലേ വരാ.
നെറ്റ് വണ്ടിരും.
ഏഹ് ഞാൻ വൈഫൈണ്ട് ഇവടെ ഓഫിസില് വൈഫൈണ്ട്. ഉം
ട്ട് വേൾഡ് കപ്പ് കാണാലുണ്ടോ?
ആടോ ഞാനിങ്ങനെ ജപ്പാന്റെ തുഷാരിയത്ത് കണ്ടുങ്ങണ്ടേ? ജപ്പാൻ ഫാൻ ആയാലോന്ന് തീരുമാനിച്ചേന്ന്. പക്ഷെ രാത്രി ക അപ്പോ അഞ്ചുഗോള് അല്ലേ അടിച്ചേ എടക്കെ
ഫസ് ഫസ്റ്റ് ഗോള് അടിപൊളിയണല്ലോ? ആദ്യത്തെ ഗോൾ അടിച്ചപ്പോ വിചാരിച്ച് പ്രഡിക്ഷൻ ഒക്കെ റെഡിയാവുന്ന്.
ഉം ഒല ബ്ലൂ ലോക്കുംങ്ങനെ സാധനങ്ങളൊക്കെണ്ടല്ലോ
ആഹ് പ്രവചിച്ചതെന്താ ജയിക്കുന്നുള്ളതാണല്ലോ കൊറേക്കാര്.
ആഹ്
അത് പോയി കിട്ടി കാരണം ജപ്പാനും തോറ്റ് രാവിലെ നെതർലാൻഡ്സും തോറ്റ്.
ഈയെതാ ഈയ് ഏത് ടീമിന്റെ ഫാനാ.
ഞാന് സ്പെയിന്.
സ്പെയിനോ ഓ സ്പെയിനി ഈ ആരൊക്കെവരളത്.
സ്പെയിൻ ഓസ്ട്രിയ പണിയൊന്നുമല്ല നമ്മള് ഇല്ലെ എല്ലാ കളിയും.
ഞൻ ഞാനിപ്പ വേൾഡ് കപ്പ് കാണം
ആ വേൾഡ് കപ്പ് ആ ഇപ്രാവശ്യം.
അങ്ങനെ ചില്ല എന്നനെ കേൾക്കും. പിന്നെ ഇങ്ങനെ അർജന്റീനെപ്പടിച്ചു അങ്ങനെയൊക്കെ.
ആഹ ഞാൻ പിന്നെ വേൾഡ് കപ്പ് കാണലുണ്ട് ഞാനിപ്പോ കുറച്ച മുന്നേരെ നമ്മള് ഫാറൂക്ക് പോയിട്ടാണ് കണ്ടത്. ഇപ്പോളല്ല കെയിങ്ങ വേൾഡ് കപ്പ് എങ്ങനെ സ്ക്രീനില്.
ആഹ്
ഫാറോക്ക് വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നു. റിയാസിന്റെ ആ ഫ്രീ എൻട്രി നല്ല ഒരു ഇത് സ്കൂൾ ഗ്രൗണ്ടില്. നല്ല ഒര് വലിയൊരു സ്ക്രീനിങ് ഒരു തിയേറ്റർ പോലുള്ള സ്ക്രീനിങ്ങും. നല്ല നല്ല വ്യൂ നല്ല ക്വാളിറ്റി.
ആഹ്
അപ്പോ ഫൈനലൊക്കെപ്പോഅവിടുന്ന കണ്ടീനി. ഫൈനലൊക്കെപ്പൊ കത്തറിലായതോണ്ട് നമ്മക്ക് നല്ല ടൈമിംഗേനു എട്ടര ഏഴര ഒമ്പതര പന്ത്രണ്ടര ക്കൊന്നും കളിണ്ടാവല്ല ഖത്തറായോണ്ട് നല്ല ടൈമിങ്ങേനു ഉം അപ്പൊ ഫൈനലൊക്കെ എട്ടരക്കായോണ്ട് നല്ല സുഗേനും ഫൈനല് കണ്ടു രണ്ട് മൂന്ന് നാല്മണിക്കൂററ്റേ അതാ മയ്റിബിനു പോയിരുന്നിട്ട് എപ്പളാ പന്ത്രണ്ടണി ക്ക എറങ്ങണേ, കാരണം ഇവരെ എക്സ്ട്രാ ടൈമും കാര്യങ്ങളും ഒക്കെ കയ്ഞ് കപ്പൊടിച്ച് കപ്പ് പൊന്തിച്ചനെ കാണിച്ച് ആഹ്
അന്നേ അന്നേ സ്പെയിന്റ് ആളാ
അന്ന് സ്‌പെയ്‌ന്റെല്ല അന്നങ്ങനെ ടീമൊന്നുല്ല ടീമ് അന്നിപ്പോ അർജന്റീൻ ഫ്രാൻസല്ലേ അപ്പോ അങ്ങനെ ടീമന്നുംന്നും ഇല്ലേനു ഇത എല്ലാം കളി കാണും
വന്നില്ല ഞാന് പിന്നെ ഈഎടക്ക്‌ങ്ങനെ
അയന് ഓരോ കൊല്ലം ആഹ്
ന്താ അയ്‌ന് പറ്യ ജപ്പാന്റെരു ജപ്പാനന്റെ ഒരു താല്പര്യംവന്നരുന്നു
ആഹ് ആഹ് ജപ്പാൻ ജപ്പാന്ണ്ട് പനൊരു പത്തു കൊല്ലം കയ്യുമ്പോത്തിന് റെഡി ആകും പത്ത് കൊല്ലം ആവണ്ടിര്ല്ല. ഒരിപ്പ ന്നെ റെഡിയാ ണ്. പക്ഷെ ഒന്നും കൂടി ഹൈറ്റും ഹൈറ്റ് ഇല്ലാത്തവരാണ് അതോണ്ട്
സക്ക
ഹഡ് ആ് നല്ല ഹൈബോൾ ഇട്ടൊട്ത്താ മേലക്കൂടി ഇട്ടൊടുത്താ ഹെഡ്ങ്ങനെ പോകും ഓരെ പറഞ്ഞിട്ട് കാര്യല്ല. ഓര്ക്ക് ഇത് ഹൈറ്റ്ല്ലാത്തൊണ്ട്
ആ പിന്നെ നമ്മളെ ജനറ്റിക്സും കൊ ഏഷ്യക്കാരെ ജനറ്റക്സ് അങ്ങൻതന്നെ ന്നാലും നഞമ്മള ഏഷ്യക്കാര്ക്കൊരി താട്ടോ
ഉം ഏഷ്യക്കാർക്ക് ജപ്പാനൊള്ളൂ
ഇയാണ്ട്
ഇന്നലെപ്പോ ഇന്നിപ്പോ വര് ആഫ്രിക്കക്കാർ ഇപ്പോ ഏതായാലും നല്ലുഷാറായി വന്ന്ക്ക്‌ണ് ആഫ്രിക്ക കരുത്തരായി. മൊറോക്കൊക്കേതാ കളി ഉം മൊറോക്ക കിടിലൻ കളി ക്കന്റെ കളി ഞാനും ജപ്പാന്റെ കണ്ട് രാവിലെ കൊർ ച്ചേരം കണ്ട് പിന്നെ ഭയങ്കര തലവേദന പിന്നെ പെനാൾട്ടി കണ്ട് പെനാൽറ്റി രണ്ട് ടീമും മത്സരിച്ചു കൊളാക്കലെനി പിന്നെ എന്തോ ഭാഗ്യം. ഒരു ദോരന്നക്ക്ണ് ഒരു പെനാൾറ്റിക്ക് മുന്നേ ദുആ ചെയ്ദീനി ദുആ ചെയ്ത് പിന്നെ കളിക്ക്‌ ശേഷം ജയിച്ചേനേഷം സുജുദ് ഫുൾ ഫുൾ ഇതാണ്. എന്താണ് ആത്മീയത വിട്ടുകളില്ല ടൗസറിട്ട് കളിച്ചോള്ളു പക്ഷെ ആത്മീയതണ്ട്
പിന്നെപ്പന്താ ഔടെങ്ങനെ കളിക്ക ഏഹ ജി ഫൈവില് സബ്സ്ക്രിപ്ഷൻ വാണല്ലോ നമുക്കിപ്പ അത നടക്കൂല അത് ആ പൈസ ണ്ടൊക്കെപ്പ ദിന് കോളെയ്യാൻ ഞാൻ നിക്കോ ഏഹ് ഞാന് കൂറാലൈവ്
ഞങ്ങള അറബിക്കാരാ അറബി അറബി അറബിയിലൈവ് മറ്റേ അറീലാ നല്ല അറബിയാണ് ആഹ് പിന്നെന്താ അത് ഇടക്കരുത് വരും ത് ഒരു പത്ത് ഇരുപത് സ്റ്റെക്ക് ഒന്നുംല്ല ഇരുപത് സെക്കൻഡ് ഇത് തരും അയ്ന്റെ പരസ്യം മാരി ഒരിത് വരും അത അപ്പ തന്നെട് പോവു പക്ഷെ നല്ല കമന്റ് ത്ര്യാണ് വച്ചാല് നല്ല അറബിയില് ഇങ്ങനെ നല്ല നമുക്ക്ടുത്താവല്ലോ എ ബൂസ് ബംസ് എടുതണാര് കാമന്റ് ണ്ടാവും ഇംഗ്ലീഷ് ഒക്കേണ് പ ക്ഷെ ഇംഗ്ലീഷ് ഏഹ് അറബി സുഖല്ലേ അറബി ങ്ങനെ അള്ളാ അള്ളാന്ന് ച്ചാൻ മതിയല്ല
അഹ് അല്ലാ അള്ളള്ള മാത്രല്ലേ മൻസിലാഉള്ളൂ വാക്കിള്ളെ മൻസിലാഓ ശരിയാണ് അറബി ഒരു പോയറ്റിക് സ്റ്റൈലാണ് റീലൊക്കെ കാൺല്ലണ്ട്
ആഹ് അത് വിഷയൊന്നല്ല അറബി കമണ്ട്രി മനസ്സിലാൻ മാത്രല്ല പേര് വിളിക്കു ഒരു അങ്ങട്ടുടുക്കുന്നു ങ്ങട്ട് ട്ട് കൊടുക്കുന്നു
ആഹ് മനസ്സൂനൊക്കെള്ളു ഞാൻ വിചാരിച്ചു വല്ല അറബി കോളേജ്ലോക്കെ പട്ച്ച് അങ്ങനെണ്
അത് കോളേജില് പഠിക്കണംന്ന്ല്ല കമ്മ്യൂണ്ടറി ങ്ങനെ എന്നും കേട്ടാ റെഡി ആവു പിന്നെ എന്ത് സജ്ജദ് അദഫ് അത് പിന്നെ എന്താ കോർണർ എന്താ പറീന്നെ അഹ്ങ്ങനെ അഎണ്ട് കേട്ടാ റെഡി ആവു അല്ല അമ്മള് കോർണർ എടുക്കുമ്പോ മനസ്സിലാവൊല്ലോ കോർണർ ആണ്ന്ന് അപ്പൊ ഒരു അറബീലെന്തെങ്കിലും പറ്യല്ലോ ഓർണറെന്താ ആഹ്
ഞാൻ ചെല രീതിയിയില് അറബി കോളേജ് ബാക്ക്ഗ്രൗണ്ട് ആണ് പക്ഷ ന്നാലും ഇങ്ങൻത്തെ ബാഷൊന്നും അറിയില്ല
കെ ഹെ അടിപൊളി എന്താണ് കാരണന്താ
അങ്ങൻതന്നെ കേട്ടു പഠിക്കണം
ആഹ് കോർണറെന്താ കുറത്ത് റുക്കിനിയ അങ്ങനെന്തോ അങ്ങനെന്തോ ആണ് കോർണർ മു അ അറ്റെന്നുള്ളയ്ന്
ആഹ്
പിന്നെപ്പെന്താ ആഹ് അങ്ങനെ ഇനിയിപ്പോ സ്പെയിൻന്റെ കളി വെള്ളിയാഴ്ച ള്ളത്
സ്പേന ആരാണ് എതിരാളികൾ
സ്പെയിന് ഓസ്ട്രിയ നമുക്ക് വിഷള്ള കാര്യല്ല പുഷ്പം പോലെ എടുക്കും എഹ് എഹ് സെക്കൻണ്ടല്ലോ ലാമിയൻമാര് ആഹ് അർജന്റീനക്കെത് ഓസ്ട്രിയ അർജന്റീനക്ക് വല്ലരും കാണിക്ക അർജന്റീനക്കാണ് ഏറ്റവും സുഖും ഫിഫന്റെ കുട്ടികൾ
ഉം
ഒരാ സൈഡന്നെ ഭയങ്കര സുഖാണ് എഹ് ഓര്ക്ക് ഭയങ്കര സുഗാണ്. ഓല് പർ ണ നെയമ്മം അത്. ള്ളതാണ് കണ്ടാ മനസ്സിലാവ്ണ്ട്പ്പോ കാരണം ഓരാ ഭാഗം നോക്കാണെങ്കി മനസ്സിലാവും അയല് ഒരു ടീമുല്ല.
ന്നുല്ല.
ആഹ് ഓര്ക്ക്ത്തുല്ല ഒര്ക്കല്ല സുഖള്ള ടീമാണ്. എ ഏറ്റവും ലോക്കൽ ടീമാണ് മാത്ര ഒരു സൈഡില് മട്ടോൽത് ഫുള്ള് ട്ടഫ് ടീമാണ്. ആത്ഞ്ഞി പറഞ്ഞിട്ട് കാര്യല്ല നമുക്കിപ്പ എന്താല് വിഷയല്ല. ജർമ്മനി അതാ അതൊക്കെ ഫുള്ള് കോമഡിയാണ് ഇ പ്രാവശ്യം.
കൊറെ വിലാപങ്ങൾ കേക്കണ്ട് ആഹ.
അടുത്ത ഇനി ഫ്രാൻസ് ഒരു ചാൻസ് ഉണ്ട് ഫ്രാൻസ് അർജന്റീന സ്പെയിന് പോർച്ചുഗല്. പോർച്ചുകലിന് ഇപ്പോഴത്തെ കളി വെച്നോക്കണെങ്കി പോർച്ചുകല്ലിന് കപ്പ് കിട്ടൂല.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
ആ പോർച്ചുഗൽ വെക്കല പക്ഷെ കൊളംബിയ നല്ല കളിയാണ് നല്ല രസള്ള കളിയാ.
ആഹ കൊളമ്പിയരസണ്ട് ഇത് അണ്ണൻ വെറുതെ. അണ്ണൻ ചെലപ്പോ രണ്ടാമത്തെ കളിണ്ടായിരുന്നല്ലോ ഉസ്പാകിസ്താ നേറ്റല്ലേ. അയിൽ അണ്ണ ഒന്ന് ഇളകി ആ അയിലൊന്ന് ഇളകി കളിച്ക്ണ് പക്ഷേ. മൂന്നാമത്തെ കളിയിലും മറ്റേമാര്യന്നെ ചെക്കന്മാര് അങ്ങട്ട് പാഴ്സും കൊടുക്ണിയ്യാ ഇങ്ങട്ട് തേടി വരുന്നു
പന്ത് കിട്ടണില്ലാതെ മുന്ക്ക് പ ബേകില് ങ്ങനെ ഇട്ട് കളിച്ചിട്ടെന്താ ഇന്പ്പൊ രാവി ന്നത്തെ കളി ആഫ്രിക്കൻ. അല്ല ഈ എന്താ മൊറോക്കോന്റെ നെതർലാൻസിനെ രണ്ട് ടീം ബേക്കില് ന്നാകള് മുന്ക്ക് വരുമ്പോ രണ്ട്. ടീമും രണ്ടു ടീമും മുന്നിലുണ്ടോ ബേക്കുക്ക് പോകുമ്പോ രണ്ടു രണ്ട് ടീ ബേക് അങ്ങന. ഒത്തിരി കളിയാണ് മുന്ക്ക് പന്ത് എത്‌ണില്ല. പക്ഷേ മൊറോക്കൊക്കെ എന്ത്. ഉം ആഹ ഇന്നലെ ജപ്പാനും ബ്രസീലും എന്താ രസോ അറ്റാകിങ്.
ആ അല്ലടിപൊളിയ.
ഞാൻപോ കണ്ടില്ല നല്ല ടോപ്പ്.
പോയപ്പോ ഒന്ന് ഒന്ന് ഒതുങ്ങില്ലേ?
ആഹ് ബേക്ക്കായി അപ്പൊ ബ്രസീല് പെരും കളി മറ്റേത് രണ്ടു ടീമും കളിച്ചീന്.
ആഹ ഡിഫൻസ് രണ്ട് ടീം നല്ല പക്കേണ്. ഒരു പിന്നെ ഓടികൊയങ്ങി തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നല്ല ഇളകി വെച്ചിട്ടേ ആഹ അത് ശെരിയ്യാ നല്ല രണ്ടും നല്ല ടീമും.
നമ്മുക്ക് ചടക്കൂല്ല അതാണ് മറ്റെ ചെല കളി അർജന്റീനയുടെ കളിയൊക്കെ കണ്ടാ ചടക്കും ഓല് ജയിച്ചിം എങ്ങനെങ്കിലും. പക്ഷെ കളി മെല്ലെ മെല്ലെ. ആ മെല്ലെ കളിച്ചോള്ളൂ മ മട്ടോർക് ഒര് അങ്ങനെ ഓരെ ട്ടിമേര്അങ്ങനെ വർനെത്‌ ജോർദാന് ഒക്കെ മറ്റേ ഇവിടുത്തെ. വെച്ച മാരി.
ആ അങ്ങൻത്തെ വോയിസുണ്ടല്ലോ.
ആഹഹവാ. ആ ചെങ്ങായിനെ അറിയോ സജ്ജാദ് നമ്പുരി ആഹ്‌ ആഹാ.
സജ്ജതല്ലെ ഇപ്പൊ ഇൻസ് റ്റോഗ്രാമ്തെ ഫുള് ഫീഡ്.
ആഹ് ഞാനയാളെ ഗ്രൂപ്പ്. പ്പില്ണ്ട് അയാള് സീന് ഇന്നും എന്തൊക്കെ വിട്ട്ക്ണ്. ആ അത് കൊളംബിയ ആ ലിവിസ്റ്റെശേന്ൻന്നാ കെച്ചപ്പും കൂട്ടി. കൂട്ടി അടിച്ചെന്ന് പറഞ്ഞ് പിന്നെ കെച്ചപുല്ല. ഷവർമെമില്ല കൊളമ്പിയ ഊക്കി വിട്ടുകുണു.
ഓ ശരിക്കും പോർച്ചുഗൽ ഫേൻ തന്നെയാണോ.
ഓന്ന്‌ ഓ പോർച്ചുഗൽ ഫേനെന്നെ ഓൻ അണ്ണൻ ഫേനാണ്. പക്ഷെ ഓനിപ്പോ ഇത്ണ്ടായതോണ്ടേയ് നല്ല. യൂട്യൂബിൽ ഇതിലൊക്കെ നല്ല വ്യൂ ഉണ്ടോ നിനക്ക്
ഇനി ഓന അങ്ങനെ ഇറക്കുണ്ടോ ഓൻ വറും വോയിസ്ല്ലേ ചെയ്യണോണ്ടോ
വോയിസല്ല ഓൻക്ക് ഇത്ണ്ടല്ല ഇസ്റ്റഗ്രാം അക്കൗണ്ട്ണ്ടല്ലോ അയിലും ഇതേമാതിരി ഓരുരുത്തരെ വോയിസിന്റെ മേലെ ക്ലിപ്പാക്കിയാണ്ട് ഓരോരുത്തരെ ഫോട്ടോവെച്ചകണ്ട് ക്ലി പ്പാക്കിഅങ്ങടിടും
ഏണ്
ആഹ് അത്ര കണ്ടീന്നു എത്ര ഇരുപത് ഇരുപത് കെറ്റടെ ഒരു അക്കൗണ്ട് കണ്ടിരുന്നു
മുപ്പത് കെറ്റാ ആയിപ്പോ
ഏ അപ്പ ഹ ഏത് നല്ല സ്ക്രിപ്റ്റ് സാധനമാണല്ലോ ഓന്റെ വോയിസ്സൊക്കെ മറ്റേ തമിഴ്നാട്ടത്ത് കണ്ട കേട്ടീനാ
ഹേ
തമിഴ്നാട്ടിലത്തെ ഫുട്ബോൾ സമ്പ്രദായം വളരെ മോശമാണ പറന്ന്ക്കാണ്ട് ഏയ് ഒരു തമിഴ്നാട്ടിലേക്ക് വേണ്ടി പുതിയ അത് കേട്ടിട്ട്ല്ല്യ
ഇല്ല ഇല്ല
തമിഴ് എന്നിട്ട് ഓൽക്ക് ആദ്യ അ അണ്ണന്റെ അണ്ണൻ ഫാൻസ്ന്നാണ് തുടങ്ങാൻ പറ്റൂലല്ലോ അപ്പ ആദ്യ ഫുട്ബോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ കൊറച്ച ആൾക്കാർ കിട്ടീൻ്റെ ശേഷം ആ ഇ ബിഗിലെ ബിഗിലെ ബിഗില് ബിഗില്
ആ അത് ഓക്കെ ആത് കേട്ട്
ഓലെ ഗോട്ട് ബിഗില് ആഹ് ഒക്കെന്ന ആഹ് ശരിന്നാ ഉം
താങ് യു
ആഹ് തെ